ഏ
ആ എന്തൊക്കെയന്റെ സുഖല്ലേ
ഓ സുഖമായിട്ട് വേണം വിശേഷം
ഉം സഖണി പിന്ന ആഹ ഫുഡ കഴിച്ചു
ഉ ഓ കഴിച്ചു ചാടിക്കാനായോ
ഇല്ല കുട്ടികള് വന്നിട്ടേ വിളിക്കുള്ളു
എപ്പോഴേ വര
അവര് നാലര കയ്യും അഞ്ച മണി ആയി തുടങ്ങും അവിടെ വന്നില്ലേ
ഇല്ല ഇവരെവിടുത്തെ അഞ്ചേ കാല ആവും
അ ശരി ഉ ആഹ ആഹ മ മോൻ നേരം വൈകു മോൾ നേരത്തെ എത്തു പന്ന് ക്ലാസ് ഇല്ല അവർക്ക് ടച്ചേഴ്സിന് ട്രെയിനിങ് ആയ കാരണേ
എത്രയും ക്ലാസ്സില
അവള് മൂന്നില്
ഹ
മൂന അഞ്ചാം ക്ലാസ്സില
ആഹ
അവിടെള്ളാവോ
വലതി ഏഴിലും ചെറുത് രണ്ടിലോ
അ ശരി
ഉ
സാഡ കോ
ചായ ഒരു വരുമ്പോത്തിനൊക്കെ ഇണ്ടാക്കാ ചേേഷി
ഉം കടിണ്ടാക്കാറുണ്ടാ
ച എന്തല്ലോ
ഉം
നിങ്ങെന്ത ഇണ്ടാക്കോ
ആഹ ഇടക്ക ഇണ്ടാക്കുംല്ലെങ്കി ബേക്കറിന്നെ ബേക്കറി എന്ത് പറഴമ്പര്യാ അടെേ പുല്ലിവട അങ്ങനെ കേക്ക് അങ്ങനുള്ള ഐറ്റംസ് ഒക്കെ ഇണ്ടപ്പ
ആഹ
അല്ലെങ്കി ബേക്കറി ഉണ്ടെങ്ക ബേക്കറിന്ന്
ആഹ ആഹ
ഉം പിന്നെ എന്ത മീനെന്ത കട്ടി
എങ്ങനെ
മീന എന്താ കിട്ടീന്ന് നോക്കിയ
മീന
ആഹ
ഇ ചിച്ചരാ
ആ ശരി
ഏക്ക എന്താ
ഞൻക്കന്ന പല്ലുമക്ക
ഓ കല്ല്മക്കായന്ന് പറഞ്ഞ എന്തല്ലല്ലോ
അല്ലാ ചെറുതല്ലേ പറ്റ ചെറുതായിട്ടുള്ള ആഹ മറ്റ ചെറുതത് കുളിക്കാൻ കുറച്ച് പണ അത് കുളിച്ചു കൊടുന്നതാണ് ആ ആഹ് ഇത് പൊളിച്ചു കൊടുന്നതാണ് അതുകൊണ്ട് അതിറെ ഇത് കളുണ്ടാവും പേസ്റ്റ് കളിയുണ്ടാവും അങ്ങത്തെ കൊഴപ്പുണ്ടാവല
രസുണ്ടാവവാ
ആഹ കൊഴപ്പമില്ല അത് റോസ്റ്റ് ചെയ്യതിനേക്കാളും ഇ നല്ല ടേസ്റ്റ് പൊരിച്ചാലോ
ആഹ
ഉം
നമ്മള എന്ത് കറി വെക്കലാണല്ലോ
ആഹ ആഹ എന്ത് കറി വെക്കുവ
ഏ പിന്നെ എന്താ ചെയ്യ
അഹ ശരി ഞങ്ങ ഇവിടെ റോസ്റ്റ് പൊരിക്കലൊക്കെയാണ് കറിങ്ങനെ വെച്ചിട്ടില്ല അതെങ്ങനെ
തേങ്ങർച്ചി
അത് ശരി അങ്ങന തേങ്ങ അരച്ച് മല്ലിപ്പൊടിയും മഞ്ഞ അങ്ങനെ ശരി ആദ്യട്ട് കൾക്കന്നത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി അഏത മല്ലിപ്പൊടിയൊക്കെ
ആ കൊറച്ച് ആ നമ്മള് മീൻ കെടണൊക്കെ എത്ര
അയില കറൊക്കെ വെക്കണേ ആ രീതിയാ
എല്ലാം കൂടി ഇട്ട് തിളപ്പിച്ചിട്ട് അത് ഇതായിട്ട് പിന്നെ തേങ്ങ പറ
ആ ശരി അത് ശരി ആദ്യം ഇന്ത്
വേവിക്കണം
ആഹ എന്നേ അതിന് ശേഷം തേങ്ങ വന്നു
ആഹ തേങ്ങ എന്ത് ഒക്കെ കഴിഞ്ഞിട്ട്
തക്കാളി തക്കാളി പച്ചമള ടല്ലേസ്ണ്ടാവ
ച്ചണ
അതാദ്യരു കിൾക്ക കേട്ടെ ഞങ്ങള ഇവിടെ റോസ്റ്റ് ചെയ്യും ഇതാക്കും അല്ലാതെ പൊ കുല്ലാതെ കറി വെച്ചിട്ടില്ല
ഉള്ളിൽന്ന് കിട്ടിയിട്ട് വേണ്ട അത് കൊറച്ചല്ല ഉണ്ടാവുള്ളൂ
ആഹ ശരിയെന്നാ
ആഹ
ഉ അവ ഉള്ളി ഇതൊക്കെ ഇടും മസാലകളൊക്കെ ചേർക്കും ഉള്ളി ഉം
പിന്നെ എന്തൊക്കെയാ അങ്ങനെ പോകുന്നു
ഉം കുട്ടികള് വരണ വരെ ഒറ്റക്ക ആവലേ
ആ ഓരഞ്ചകലക്കെ ആയി തുടങ്ങും
ഉ ആള് ഇവിടെല്ലേ ആ അപ്പൊ ഒരുപടേന ആ അതുവരെ ഫ്രീയാവും
ആ അത് വന്നാല് രണ്ടാള് ഏ രണ്ടാളും ഒപ്പം വരണോണ്ട് രണ്ടാക്കെ ഒപ്പ ഫോൺ മാണ്ടി വരും
ആ അവിടെയാണ് തന്നെ ആ ഭക്ഷണം കഴിക്കുമ്പോ ഫോൺ കിട്ടണം
ആ കിട്ടണം എന്നാ പിന്നെ അങ്ങനെ തിന്നോളു
ഉം അതന്നെ അല്ലെങ്കി ഒന്നും വാണ്ട
അല്ലെങ്കിൽ ഒന്നും വാണ്ട ആ ഫോണ് കഴിഞ്ഞപ്പോ അതിന്റെ ഇടൽ ആ ഫോൺ ഫോൺ വിളിച്ച് ആരെങ്കിലും ഫോൺ അടിക്കെ എന്തേ ചെയ്ത അത്ക്ക മതി അതാ മെയിൻ അതെ ഇപ്പം കൊടുത്തു ആ പിന്നെ സ്കൂൾ ഒക്കെ പോകു പോകുമ്പോൾ വേഗം ഫോൺ കൊടുക്കും എന്ന പിന്നെ ഞാൻ പിന്നെ പോണപാട്ട് പോകട്ടെ വിചാരിച്ചണ്ട്
അനെയ ഞാനും അങ്ങനെ ചെയ്ത് അല്ലാതെ കഴിയൂലേ
ആ ഫോൺ കാണേന്റെടല് നമ്മള അങ്ങനെ വാരി കൊടുത്താലേ അങ്ങനെ
ആ ആ അതന്നെ എന്റെ മോൾ ക്ക് വാരി കൊടുക്കാനും പറ്റൂല ഞൻ തിന്നോള ഇന്നലെ കുറ നേരം ഇരി
ആ അത്ന്നെ അയിന് നേരെ ഇവിടെ ഇണ്ടാവില്ലല്ലോ മദ്രസ ഇട്ട വന്നിട്ട് വണ്ടേ
കുറേ നേരം കഴിയും മദ്രസ വിട്ട് വരാൻ തന്നെ എട്ടര കയ്യും ഒമ്പത് ഒമ്പതേ കാലാവകുമ്പോൾ ഒമ്പതര ആകുമ്പോതിന് വണ്ടി വരും എന്നട്ട് ഇങ്ങനെ ഇരിക്കുവള് മദസ ആറരക്ക്തുടങ്ങും
ഹേ
ഉം അവിടെ
ഇവിടെ ഏഴർക്ക് തുടങ്ങിട്ട് ഒൻപതേ കാല് വരെ
ആയ് ശരി അപ്പസ്കൂൾ
സ്കൂൾ സ്കൂൾ തുടങ്ങൽ പത്ത് ർക്കാണ് അവസാന ട്രിപ്പ് ആയൊണ്ട് പത്തേ ഇരുപതിനെ എത്തുള്ളൂ ബസ് ആ നേരണ്ട് ഒൻപേരാ ആ ഒൻപേരാ കയ്യും ഇവടെത്തണെ ങ്കിൽ ഓന്
ഉ ഇവർക്ക്‌ നേരത്തെ ആറരയാകുമ്പത്തേക്കും മദ്ര അപ്പൊതിന് എണീക്കണം ഇല്ല ഇല്ല ആ ടൈമന്നെ
ഞങ്ങളവിടെ ആറ ആറ മണിക്കൊരു ബാച്ച് ഉണ്ട് ആറ്
ആ ഇവർക്ക് അങ്ങനെയില്ല ഇവർ ഇവർക്ക് ഉസ്താതന്മാര് രണ്ട് ക്ലാസ്ടുക്കണ്ട് തോന്നണ് ടൈമിൽ തന്നെ കുറച്ചു നേരം വരെ കഴിഞ്ഞതിന് ശേഷം ഉസ്തതന്മാര്കൊറവായ കാരണം ആ ആ ടൈമ കുറവക അങ്ങനെ ആകുബം
ആ ആ
ഉം ഇക്കെന്ത പുറത്ത് പോയിട്ടുണ്ടാവൂ ല്ലേ
ആഹ പണി കഴിഞ്ഞ് വന്നില്ല
ആ ശരി
ഇങ്ങള്തോ
ഇവിടെല്ലായിരുന്നു ഇപ്പ വന്നതാണ് കൂർച്ചയായിട്ടള്ളൂ പോവാ അവിടെ സൂപ്പർമാർക്കറ്റ് ആ ആ സൂപ്പർ മാർക്കറ്റ് വന്നിട്ട് രണ്ട് മൂന്നല് മാസയി പോവാണ് രണ്ടു ദിവസ കഴിഞ്ഞാ പോവും
ആഹ അവ എല്ലാത്ത
ആ ആ ആ വീലന്ന് പറയണ്ട
ആഹ വീടൊക്കെ ആയില്ലേ
ഇല്ലല്ല അവർ തറവാട്ടില്ല എല്ലാരും കൂടെ ഞാനും മൂത്തച്ഛും അമ്മായും
ആഹ ഏ ആഹ അപ്പൊ കേക്കന്നല്ലോ വീട്
ആഹ്ട് കൊറച്ചന്ന പോുന്നു നേരൊക്കെണ്ട്
ഉം പയവിടാ
പഴയ വീട് തറവാട്ട തന്നെയണ ശരിയാക്കിരുന്നല്ലോ മലെ ഇതൊക്കെ ഇരുമ്പക്കി ചെയ്തണ്ട് ൈഫത്തും പക്ഷെ കുറച്ച് മുന്നുള്ള വീടാണ് അത്യാവശ്യം വക്കണ്ട് ഉ നിങ്ങ ഒറ്റക്കാ
ആഹ
ഉം എത്രായി വീടി വന്നിട്ട്
ആറഷേ
ആഹ ശരി ഉ ഇക്കെന്താവിടെ ജോലി
ചെങ്കല്ലിന്റെ കോറില്ലേ
ആഹ ശരി അട്ട ഇവിടെ അമ്മായിമ്മ തറവാട്ട
ആഹ് ഒരു തറവാട്ടില്ല അവിടെ ഇളച്ചികളൊക്കെ ഉണ്ട്
ആഹ ആ എത്ര മക്കളാ ഉ അ ശെ ആൾട്
നാളെമ്പാടു ഉണ്ട് ഞാന് നാലാമത്തെ വരോളാ
ആഹ പിന്നെ
പിന്നെ എന്താച്ച വീട്ടു പോയല്ലേ
വീട്ടക്കാ പോയിന്ന്പ്പോ കൊറച്ച ദിവസം മുന്നേ അമ്മായിയുടെപ്പ മരിച്ചിപ്പോ അവിടെ പോയിങ്ങാട് അങ്ങനെ വീട്ടിൽ പോയി അവിടെ അമ്മീ അനിയ എത്തിയ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പൊ നര കൂടിെ വീട്ടു പോയിട്ട് രാത്രി കൊണടാക്കി തന്നു
ഏ ഹസ്ബൻഡ് നാട്ടിലുണ്ടായുകണ്ട് ഇപ്പോ പോവാനും നക്കാനും വയ്യല്ലോ
നല്ല നിക്കലല്ലാണ് ആഹ സ്കൂള അല്ലേ ഉം വീട്ടില്ലേ പോണ വിഷല്ല ഇ പോയിനില്ലേ
ഞൻ പേരുന്നക്കോ ഏതാ
ഉ ആഹ കൊറച്ചായല്ല
ആഹ കൊറച്ചു നേേരായി ഒരു മാസം ആ എടക്ക് പോയി പോരോ
ഓ
അതിനിപ്പോ പോയി പോര പറഞ്ഞാല് മാരിയഭായ കുട്ടികളെ പഠിപ്പിക്കാണ്ടാവും പിന്നെ മരുമിനേശേയില ഇപ്പോ പോവുള്ളേ ആഹ് ഒയവില്ല ആ പോയാ പിന്നെ അന്നത്തെ എഴത്ത് വായനയുടെ ക്ക
ആഹ എന്നും ഞായറാഴ്ച ല ലീവില്ലേ
വെള്ളിയാഴ്ച അണയിലേവ് ആ ജുമാൻറൈസും മക്കളെ സ്കൂളിലും പോയില്ലേ
ആഹ ശരിയാണ്
ഇല്ല ചിലപ്പോ ശനിയാഴ്ച രാവിലെ പോയി വെക്കുന്നേരൊക്കെ പോരാ കണ്ട അങ്ങനെ പോക ചെയ്യാം
ആ പി അമ്മൊക്കോട്ട് വന്നല്ലേ എടുത്തന്നെ ആാവലേ അ പോല
ആ കൊറച്ച് ആഹ് മ എപ്പഴും കൂടെ തന്നെ ഇനി രാത്രി ഉച്ചക്കത്തെ ഫുഡ് ന്നെയണോ രാത്രിക്ക്
ആഹ് എടക്ക്ണ്ടാക്കും അതക്കെന്തെങ്കിലും ബിരിയാണി അങ്ങനെ എന്തെങ്കിലും കേക്കയാണെങ്കി ഉണ്ടാക്കോ ആഹ് അല്ലെങ്കി പിന്നെ അതന്നെ എൻക്ക് അറിയ മീൻ കൊ ചെലപ്പോ അപ്പണ്ടാക്കും അങ്ങനെയ അവിടെ പിന്നെ ഫുള്ളായിട്ട് വെച്ചാ മതിയാഊലല്ലേ
ആഹ് ഞാൻ രാവിലെണ്ട് വെക്കു രാവിലെ എല ഉച്ചയ്ക്ക് ഞാൻ മാത്രല്ലേ ഉള്ളൂ ഓര്ക്ക് സ്കൂൾന്ന് ചോറ് കിട്ടും ആഹ് എന്തേലൊക്കെ കൊണ്ടോഉ കെയങ്ങോ ന്നിപ്പോ കോളിഫ്ലവർ ആണം ന്നർഞ അത് പൊരിചൊടുത്തേച്ന്
അങ്ങനെ മക്കള് കൂട്ടാൻ കൊണ്ടോവോ?
ആഹ് കുട്ടാൻ കൊണ്ടോവും എന്തെങ്കിലൊക്കാറ്റ് കൊണ്ടോവും.
ആഹ്
പറ്റൂല മുട്ട ഇഷ്ടാണ് ഉപ്പേരിന്നും വലിയ ഇഷ്ടല്ല. എഹ് മോൾക്ക് പറ്റൂല. ഉരുളെ ഉരുളക്കഴങ് ഇഷ്ട അഹ് പോരിച്ചാല്
ചെ
ആഹ് പിന്നെ
ന്നാ ശരി ന്നാല്
ആ ഓക്കെ അസ്സലാമലേക്കും
മാലേക്കും